ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം ന്തായി ജോലിക്കെ കഴിഞ്ഞോ
ലിയൊക്കെ കഴിഞ്ഞ് ഇവിടെങ്ങനെ ഇരുന്ന് ആ വ ച് വച്ച് ച്ച് അവിടെല്ലാം ഒതുങ്ങിയോ തുണിയെല്ലാം കഴുകിയോ
ആ ഇവടെ തുണി കഴുകി വെയിലത്തിട്ട് അത് കഴിഞ്ഞപ്പം മഴടെ ഇത് കണ്ട് വീണ്ടും എടുത്ത് അകത്തിട്ട്
ആ ഇവിടിപ്പം മഴ പെയ്ത് ആ ഇപ്പോ ഒന്ന് പെയ് ആ ഒരു പത്തര കഴിഞ്ഞ പ്പോ ഒന്ന് പെയ്ത്
ആ ആ ആ ആ ആ ആത്
പോയപ്പോ ന
ആ ഇവടെയും ഇപ്പയിന് ചെറിയ വെയിലുണ്ട് ന്നാലും എപ്പഴാ മഴ വരുക ന്ന് പറയാൻ ഒക്കത്തില്ല
ആ ഒരുപാട് തുണി ഉണ്ടോ കഴുകിയത്
ആ കൊറച്ചുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഉണ്ടായിരുന്ന്
ഓ ഹം വി വി ഇപ്പം വെയിലത്തിട് ചെപ്പങ്ങ് തോർന്നോളും മഴ പെയ്യുവാണെങ്കി പിന്നെ എടുത്ത് തിരിച്ചിട്ടമതിയല്ലോ ഞാൻ വെയിലത്തിട്ടെക്കുവാ തിം ആ വന്ന് വന്ന് പിന്നെ വിചാച്ച്
ഞാങ്ങടെ പൊഴോ മഴ പെയ്താല നനയത്തൊന്നും ഇല്ല
ആന്നോ ഞാൻ പൊറത്ത് അപ്പറ്ത്ത് അയത്ത് ആശെ കെട്ടിട്ടുണ്ട് അവടെ കൊണ്ടെന്ന് ഇട്ടെക്ക അവിടെ നല്ല വെയിലാ
ആണോ
ചോറൊക്ക ഉണ്ടോ ഹലോ കേക്കാവോ ഹലോ
പ്പഴേ ആവുന്നതല്ലേ
എന്തോ റേയ്ഞ്ചിന്റെ ഇഷ് ഷ്യൂ ഉണ്ടെന്നാേന്ന് കട്ടായി കട്ടായി വര്‌വാ
ഇല്ല കഴിക്കു
ഹലോ
ഹലോ ആ കേക്ക്
കേക്കാവോ ആഹ് ഇപ്പം കേക്കാ ഇപ്പം കേക്കാ നേരത്തെ എന്താ ആഹ് അതായിരിക്കും ഇങ്ങനെ കട്ടായി കട്ടായി പോന്ന്‌ ആ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പ കേൾക്കുന്നുണ്ട്
ആ ഇവിടെ കുറച്ച്. റേഞ്ചിന്റെ പ്രശ്നൊണ്ട്. ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ റേഞ്ച് കട്ട് ഉണ്ടാവും
ആ അതായിരിക്കും
പിന്നെ നിങ്ങക്ക് അവിടെ
ആ എവിടെയും ഉണ്ട് ചെല സമയത്ത്
ഞാനിപ്പോ ഞങ്ങടെ ഒരു ബന്ധുനെ വിളിച്ചു ച്ചിട്ടുണ്ടായിരുന്നേ
ആ
അന്നേരം അവിടെ വല്യ മീനും വല്യ വരാലോക്കെ അവര് ചൂണ്ടായിട്ട് പിടിക്കും
ആന്നോ അവര്ടെ വീടിനടുത്ത് കോളോം വല്ലോം ഉണ്ടൊ?
ആ അവ്ടെ വീടിന്റെ അടുത്ത് കോളൊക്കെ ഉണ്ട് ഞങ്ങളിന്നലെ ഇന്നലെ അവടെം വരെ ഒന്ന് പോയായിര്ന്നു ഇന്നലെ ഞങ്ങക്ക് മീനൊന്നും കിട്ടിയില്ല
എന്നട്ട് മീനൊന്നും കൊണ്ടൊന്നില്ലേ?
ഇല്ല ഞങ്ങള്ക്ക് കിട്ടിയില്ല, സാധാരണ ഞങ്ങൾ ചെല്ലാൻ നേരത്ത് എന്തേലൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച് അവര് വെച്ചേക്കുവായിരുന്നു അവ്ടെന് വല്യ വല്യ കൊളം പോലുണ്ട്
ആഹ്
ഉം അവ്ടെ വല്ല്യ വല്ല്യ വരാല്കളാ വരാല്നെ
ആ അറിയ അറിയ അറിയാം ആ അറിയാം
ഉം പണം പലയിടത്തും പല പേരുകളൊക്കെ ആണല്ലോ
ആ പലേട്തും പല വെലയാ എന്തോ സാധനത്തിനായലും പല ഏരീലും പല പേരായിരിക്കോല്ലോ
ആഹ് ന്നല്ല വെലയുള്ള സാനാ
ആന്നാ ന്ന് ചെലോരൊക്കെ ഈ പൊഴ മീനൊക്കെ എത്രാ രുവ ചോദിച്ചാലും അത് കൊടുത്ത് മേടിക്കാൻ നിക്കും
ഉം
കാരണം കാ കടല് മീനേകാളും ടേസ്റ്റും പിന്നെ അധികം കെമിക്കലൊന്നും ചേരാതെ ഫ്രഷ് മീനല്ലേ
ആൺ ആൺ ജീവനോടെ കിട്ടുന്നെ ഏ
ഇപ്പ ന്നല്ല വെലവെരും
ഉം ഇപ്പം പിന്നെ ഈ കാ കടലിലെ മീനൊക്കെ കിട്ടാൻ പാടായത്കൊണ്ട് ഇതിനൊക്കെ വയങ്കര വെലയാ
ആ ഇപ്പം പിന്നെ ഈ വളർത്തുമീനും കടലിലെ അല്ല കായൽമീനും ഈ പൊഴമീനൊക്കെന്നല്ല ഇതായിരിക്കും ഡിമാൻ്റുആയിരിക്കും പൈസേയായിരിക്കും
ആണ് ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിപ്പോയാര്ന്നു
ആ ന്നിട്ട് മീനൊന്നുല്ലേ
മീന് ഒണ്ടാര്ന്ന് ഇ കാരലുണ്ടാർന്ന് കാരലറിയാവോ
ആ അറിയാം ചെറിയ കാരലാർന്നോ അതോ വല്ല്യ സി വി കാരലോ
സി വി കാരലല്ല അല്ലാത കൊച്ച് കാരല്
ആ മനസിലായ്-
മ് അതൊണ്ടാരുന്നു പിന്നെ ചൂട ഉണ്ടാരുന്ന്-
മ് ഇന്ന് ആ എന്നിട്ട് എന്തോ മേടിച്ച് ആ അറിയാംഅറിയാം
ആ അത് പിന്നെ - പിന്നെ മങ്കടയുണ്ടായിരുന്നു നിങ്ങൾ എന്തുവാ മങ്കടന്നാന്നോ വങ്കടേന്നാണോ പറയുന്നേ
മങ്കടേന്നാ പറയുന്നേ
ആ അ നിങ്ങടെ മങ്കടയുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വെലകൂടിയ ഒരു മീനാ മത്തി
ആ ത്തി ഉണ്ടായിരുന്നോ
ഇല്ല മത്തിക്കൊക്കെ ഭയങ്കര വെല
ഞാനിന്നലെ അരക്കിലോ ഇരിനുറ് രൂപയ്ക്ക് വാങ്ങിച്ച് ഇന്ന് എന്തുവാന്നറിയില്ല
ആ ഇന്നും അരക്കിലോ ഇര്നൂറൊഒക്കെ തന്നെ അവിടെ ഇരുന്നൂറോ നൂറ്റമ്പത് - നൂറ്റിയെൻപത് അങ്ങനെ പല പല റേറ്റിലാ അവിടെ വിയ്ക്കുന്നെ അങ്ങനെ ഒരുപാട് കച്ചവടക്കാര് ഉണ്ടേ
ആ പലേട്ത്തും പല റേറ്റ് വരും
ആ ഇവിടെ ഇരുനൂറിന് വിക്കുവാണേ അടുത്ത ആള് നൂറ്റിയെമ്പതിന് വികും കാരണം ഈ ആൾക്കാര് പെട്ടെന്ന് വന്ന ന്ന് ആകർഷിക്കണ അല്ലോ എന്നാ ഈ നൂറ്റിയെമ്പതിനു നൂറ്റിഅമ്പത് വെക്കുന്നോടാതനിന്ന് അത്ര നല്ല അരി എന്ന് ഇല്ല
ഇരുന്നൂരിനെക്കാളും കുറച്ചും കൂടി മോശമായിരിക്കും
ആയിരിക്കുന് അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങള് മറ്റേ പാരേടെ പാരയല്ല കോരേടെ ചെറുതുണ്ട്
ആ
കോരേടെ കുട്ടി
ആ മനസിലായി
ആ അത് മേടിച്ച് ഞങ്ങള് കറിയൊക്കെ ആക്കി
അപ്പൊ ഇവിടെ അങ്ങനെ മീൻ കൊണ്ടുവന്നേക്കെ സിലോപ്പയും പിന്നെ വലിയ കൊഞ്ചുണ്ടല്ലോ വെള്ളകൊഞ്ച്
ഹ ഹ ഹാ ഹാ അതിനു വില
ആ എല്ലാവില കൂടുതലാ ഇരുത്തുറ്റിയമ്പത് മുന്നൂറ് ഇക് അരക്കിലോക്കെ ചോദിക്കണെ
ആ
അവക്കൊന്നു അത്രയും പൈസക് ഒന്നും
വലിയ കൊഞ്ച്ഒക്കെ ആവുമ്പോൾ വയ്ക്കാൻ നേരത്ത്തന്നെ അരകിലോ അവലോ
ഒര് വലുതാ അത്
ആഹ്
പിന്നെ മംഗളയും മങ്കട ഒക്കെ അവര് എന്നും കൊണ്ട് വരും അതുകൊണ്ട് ഫ്രഷ് മീൻ ആന്ന് പറയാൻ പറ്റത്തില്ല നമ്മക്ക്
ആന്ന് പിന്നെ ഈ ചുടായൊക്കെ ഇപ്പോ ഫ്രഷ് ആയിട്ട കി
ആഹ് ചൂടയൊക്കെ ഇപ്പോ ഫ്രഷ് ആയിരിക്കും വള്ളക്കാര് ഉം പല ചൂടയോടൊന്നും വലിയ താല്പര്യം ഇല്ലല്ലോ ചെലർക്ക് തോരൻ ഓക്കെ വെച്ച നല്ലേ ആയിരിക്കും തോരൻ ന്നാലും പലരും അങ്ങനെ ഇനി ഇപ്പോ രണ്ട് മാസം ഒക്കെ ജൂലൈ ഒക്കെ കഴിയാണോല്ലോ നല്ല മീൻ കിട്ടണോങ്കിൽ
ആന്ന് ആന്ന് ഇത് കഴിയണം ഇതിന്റ അവധി അവധി ഒന്ന് മാറി കിട്ടിയാലേ ഇനി നല്ല മീൻ ഒക്കെ കിട്ടാൻ പറ്റത്തൊള്ളു
മ് ട്രോളി നിരോധനം മാ
ഉം ഉം മാറിയിട്ട് വേണം ഇച്ചിരി ചുരയൊ ചൂരയോക്കെ മേടിച് അച്ചാർ ഇടനായിട്ട്
ആഹ്
ഞങ്ങൾ ആഹ് ഞങ്ങൾ ഇവിടെ സ്വയം ഇട്ടോളും അയിന് ഒന്നും കൊഴപ്പൊന്നുവില്ല ഉം ഞങ്ങൾ ഇവിടെ മി മിക്കപ്പോഴും ചുരയൊ അച്ചാറ് പിന്നെ ഈ കക്ക കക്കയറായാവോ ഞങ്ങള് ചി-
ആ ഞങ്ങള് കക്ക എര്ന്ത് ന്നൊക്കെ
ആണോ ഞങ്ങള് കക്കയെന്നാ പറയുന്നെ കക്കയൊക്കെ കിട്ടിയാ ഞങ്ങള് അച്ചാറൊക്കെ ഇടാറുണ്ട്
കക്കെയൊക്കെയിട്ട് അച്ചാറിടോ
കക്ക ഇറച്ചി മറ്റേ നമ്മള് മീനച്ചാർ ഇടുന്നല്ല കണക്ക് കക്ക ഇറച്ചി ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ടു ഉം എന്നിട്ട് ഒരു- മൂന്ന് ഒരു നല്ല നല്ല കൊറേ ദിവസം ഇരിക്കുവത് ഫ്രിഡ്ജി വെച്ചിരുന്ന് ടുത്താ മതി
ആ ഞങ്ങളടെ അമ്മമാര് മാങ്ങയൊക്കെ അച്ചാറിടും ഇഒരു പ്രാവശ്യം ചൂരാച്ചാറി ട്ടായിരുന്നു
ആഹ്
ആ അത് പിന്നെ
ഉം ആ അത് പിന്നെ ഈ ഇജ്ജ് കുടാൻനേരത്ത് പിന്നെ നമ്മള് കുടുതൽ നേരം വെച്ചേകു
ആ രുചി കുടി
പെ ആ പെട്ടെന്ന് പെട്ടെന്ന് തിന്ന് തിന്ന് തിർക്കാന ഞാൻ നേ അത് ഇവിടെയ് ഇവിടെയ് ഉ ഇവിടെയുള്ള ഒരാളും അങ്ങനെ തന്നെ വല്ല രുചിയുള്ളതും മേടിച്ച്തന്ന ന്ന അപ്പഴേ അങ്ങ് തീർക്കും
ഉം ആ എല്ലാട്ത്തും അങ്ങനെക്കെയാ നമുക്ക് രുചി പിടി ഉവേ പെട്ടെന്ന് അങ്ങ് തീർക്കും അത്
ഉം എന്തെലും പലഹാരങ്ങളെ മേടിക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ അപ്പഴേ അതങ്ങ് തീർക്കും അപ്പോളല്ലേ മാൻഡ്രെക്ക് എല്ലാം കണക്കാ ഒന്ന് തിരിഞ്ഞൊന്നു നിന്ന് നോക്കിയ അപ്പഴേ കാലിയായി.
ഇഷ്ടപ്പെട്ടില്ലേ അതവിടെ അതേപടി ഇരിക്കുവല്ലേ?
ആ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അങ്ങനെതന്നെ ഇരുന്നോളും പിന്നെ അത് എനിക്കൊള്ളതാ.
എനിക്കും അങ്ങനെ, എന്റനിയത്തീ അങ്ങനെക്കെയാ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ, അവക്കു പിന്നേ മധുരത്തിനോടൊന്നും താല്പര്യം, അവക്കൊക്കെ എരിവിനോടൊള്ള ഭയങ്കര താല്പര്യാ. മധുരഒള്ള സാധനവൊന്നും വല്ല്യരീതീ കഴിക്കത്തില്ല. പൊയാ.
ക്കക്കെ എങ്ങനാ ചേലോർക്കു എരി എരി കൂ തല് വേണം. എരി കൊറച്ചു മതി. തി അങ്ങനൊക്കെ ഒണ്ട്. എനിക്കും പിന്നത്യാവശ്യം എരിയൊക്കെ വേണം എന്നാലും അധികോന്നും വേണ്ടാ. അങ്ങനെ, പിന്നേ ചക്കയൊക്കെ ഒണ്ടൊ അവിടെ?
ചക്കയൊക്കെ ഒണ്ടാരുന്നു, ഇപ്പ തീർന്നു. ഇവിടെ ചെ ചെറിയൊരു പ്ലാവാ വിടൊള്ളത്. ആ പ്ലാവിന് താങ്ങാവുന്നെന്റെ അപ് പ്പറത്തു ചക്ക ഈ പ്രാവശ്യം ഉണ്ടായി.
ആ..
ആ അതൊക്കെ തീർന്നിപ്പോ ഇനിപ്പോ ഒരെണ്ണം ഒരു ചെറുതൊരെണ്ണം ആ ഒര ണ്ണം കെടക്കുന്നു. ഞാവിചാച്ചതിവിടെ നിന് താഴെ നിക്കേ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പഴുക്കുന്നെ പഴുക്കട്ടെന്നു വിചാരിച്ചു.
മ് അല്ലായിപ്പോ മഴൊക്കെ പൈത് അതിനാത് വെള്ളം കേറിയാലോ.
അതും ഒരു പ്രശ്നാ
ഉം ഉം ഉം
ഇവടെ സ് ചക്കയിട്ടിട്ട് ഇൻക്ക് വല്ല്യ രീതിയി കഴിക്കാൻ പറ്റിയില്ല
ആണോ മ് ആ എന്നാ ശരിയെന്ന ഞങ്ങളെന്ന ഫുഡ് കഴ്
ആ ന്നാ ഊണ് കഴി ശെരിയെന്ന ശരി.